പറയ്യി എന്ത്‌ണ്ട്
ആ എന്തൊക്കെ വിശേഷം
ഉം ഇവിടെ സുഖായിട്ടിരിക്കുന്നോ അവിടെയോ
ഇവിടെ സുഖമായിട്ട് ഇരിക്കുണ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ കഴിച്ചു അവിടെ കഴിച്ചോ
ആഹ അവിടെ കഴിച്ചു ഇവിടങ്ങെനെ കട ക്കാണ്
ആഹ എന്ത് പറ്റി സൗണ്ട് വല്ലായിരിക്ക്ണെ
ഫുഡ്
ചോറാർന്നു ചോറ്
ആ എന്താണ് കറികളൊക്കെ എന്ത്യര്ന്നു
മീൻകറി, തോരൻ അച്ചാറ് അവടെയോ
ഇവടെന്നെയുച്ചക്ക് ബീഫ് ഉണ്ടായിരുന്നു പിന്നെ കുമ്പളങ്ങ കറി, പപ്പടം പൊരിച്ചാതൊക്കെർന്നു വൈകുന്നേരത്തൊക്കെ മന്തി ഒണ്ടാക്കാൻ വേണ്ടിട്ട റ്റുള്ള ഒരുക്കങ്ങളാണ്
ആാ പെരുന്നാളിന്റെയാണോ
ആാ പെരുന്നാളിൻ്റെയേ
ആാ ആാ
പെരുന്നാളിലൊക്കെ വിരുന്ന് പോന്നാക്കാണ് ഇന്നലെ പോന്നതാണ് വീട്ടക്ക്
തിരിച്ച് വന്നോ സ്കൂൾ തോറ
ആാ തിങ്കളാഴ്ച സ്കൂള് തുറക്ക്യാല്ലേ ഞായറാഴ്ച ച്ചു പോവും
ആ
വീട്ടില് അനിയത്തിയും നാത്തുനും ഒ ഒക്കണ്ട് അപ്പം രണ്ടിസം അവലെ കുടെ നിക്കാൻകരുതി പോന്നോനി
ആാ ആാ ആാ എന്തിയോ എല്ലാരും
എല്ലാരുംപാട ഉണ്ടാവുമ്പം രസല്ലേ
ആാ അതെ അതെ വല്ലപ്പോഴും ആാ ഇനി വാ ഇനിയിപ്പം അടുത്താ വർഷല്ലോ പറ്റത്തേ
ആാ ശെരിയാണ് പിന്നാ എന്താങ്ങെള് പെരുന്നാളിനോ കട അടത്താ വീട്ടിക്ക് അങ്ങനെയൊക്കെ പോവോ
ആ ഇവടെ അടുത്തെങ്ങും ഉം ആ പെരുന്നാൾ ആഘോഷിക്കുന്നവെരില്ല
അല്ലോ
ആാ ആാ അതും കൊണ്ട് ഭയങ്കരെ ബുദ്ധിമുട്ടാ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടേ അവടെ അവരെടെ അടുത്തുള്ളവരൊക്കെ ഇതുപോലെ ഫുഡും ഒക്കെ കൊണ്ട് കൊടുക്കുവെന്ന് ആാ പശെ ആ നല്ലേ പ്രത്യേകം ഒരു ടേസ്റ്റ് അല്ലോ
ആാ അത് ശെരിയാണ് വേറെ എന്തൊക്കെ വിശേഷങ്ങളെ ഏ
വേറെ സുഖമായിട്ട് ഇരിക്കുന്ന്
ഫുഡൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാരും അതോ പുറത്തു നിന്നൊക്കെ വെടിക്കോ
ആ പുറത്തനിന്ന് ഇടക്കൊക്കെ വാങ്ങിക്കും
ആ അവിടെക്കെ ഇപ്പം യുദ്ധംകാര പശ്ചിമേഷൻ യുദ്ധം കാരണം ഗ്യാസും കുറ്റിക്ക് ക്ഷാമം ഉണ്ടായിരുന്നോ
അയ്യോ ഭയങ്കര ക്ഷാമമായിന്നോ ഞങ്ങൾക്കാണെങ്കില ഒരു രണ്ടു മാസംങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കിട്ടിയത്
അത് ശരി
ആ ഭയങ്കര ബുദ്ധിമുട്ട് ആ അതും വില കൂടിയല്ലോ ഇപ്പം
ആ വില കൂടിയും ചെയ്തിക്കുണു വണ്ടിയൊക്കെ വരൂ എപ്പളും വണ്ടി വ- വരുന്ന സ്ഥല അതോ ഉൾപ്രദേശണ്
വണ്ടി വരും ഞങ്ങടെ ഇതു വഴി മുറ്റത്തോടെ വണ്ടി പോകവും പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു തവണ ഞങ്ങള് ബുക്ക് ചെയ്ത് അത് ക്യാൻസൽ ആയി പോയി അത് കഴിഞ് അത് നമ്മളറിഞ്ഞില്ല ക്യാൻസൽ ആ അപ്പോ ഇവര് വന്നപ്പോഴത്തേക്ക് ഞങ്ങള് പറഞ് ബുക്ക് ചെയ്തായിരുന്നു എല്ലാം ഇതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല അതു ക്യാൻസൽ - മനസ്സിലായി വീണ്ടും ബുക്ക് ചെയ്ത് ഇത്ര ദിവസം കഴിയണംന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ബുക്ക് ചെയ്ത്- ഇത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് കിട്ടിയത് അങ്ങനെ
ഉം എത്ര കുറ്റിണ്ട് വീട്ടില്
രണ്ട്
ഏഹ് ഒരൂന്ന് ക്കോനെ നിക്കൊ. ആഹ് തോനെ നിക്കോ രണ്ടുമാസൊക്കെ നിക്കോ
ആഹ് രണ്ടു മാസം നിക്ക്യും. പക്ഷേങ്കില് ഈ ആഹ് ആ കഴിഞ്ഞ വട്ടം ഈ യുദ്ധം ഉണ്ടാകുന്നെ മുമ്പ് നമ്മള് രണ്ടും തീർന്നിട്ടാണ് പിന്നെ ബുക്ക് ചെയ്യുന്നത്
അയ് ശരി അപ്പൊ വിറകടുപ്പില കത്തിച്ചീന്ന് വിറകടുപ്പുണ്ടോ
ആ വിറകടുപ്പുണ്ട് അതുകൊണ്ട് പിന്നെ വിറകിന് ഇവിടെ റബറിൻ തോട്ടമാണെങ്കിലും നമ്മുടെ സ്വന്ത അല്ല അപ്പം മറ്റ ള്ളൊരുടെ ആയതുകൊണ്ടേ
അതിന്ന് പോയി പെറുക്കാനൊക്കെ പറ്റുവോ പെറുക്കനൊക്കെ പറ്റോ ചുള്ളി വെറകുകൾ അയക്കോ
ആഹ ചുള്ളിവെറൊക്കെ ഇടക്കക്കെ ഇപ്പൊ ഇവിടെ വേറെ ഒത്തിരി ആൾക്കാരോണ്ട് ഇങ്ങനെ ചുള്ളല് പറക്കുന്നൊക്കെ അപ്പം ആ എല്ലാ എല്ലാവർക്കും ഒരു ഇതാകുമല്ലോ പിന്നെ ഇവിടെ കട കൊടുക്കുന്നവരുണ്ട് വിറകെ ചുള്ളിവെറക് അല്ലാത്ത വിറകുകൾ കടയിൽ കൊടുക്കുവല്ലോ
ആ ആ അങ്ങനെ ആ ഐനൊക്കെപ്പം നല്ല റൈറ്റാ കാണ്ലേ ഈ ഗ്യാസിനിങ്ങനെ ക്ഷാമായതോണ്ട് വെറകിനും നല്ല റൈറ്റന്നേണ്
അതെ നമ്മളിപ്പം മറ്റേ ഇതുണ്ടല്ലോ ഗ്യാസിന് മാത്രല്ല വിറകിനും ഒക്കെ പൈസ കൊടുക്കണം
കൊടുക്കണം എല്ലത്തിനും ഒരാളെ കൊണ്ടൊന്നും കയ്യൂലപ്പോ ഒരു കുടുംബം പോണങ്കില്
ആ അതെ അതെ പണ്ട് കാലത്താണങ്കില് മുറ്റത്ത് കൃഷിയും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ജീവിച്ചു പോയേ ആ
എല്ലാരും വീട് സ്ഥല സ്ഥലൂല്ല ള്ളവീട്ടില് എന്തെേലുണ്ടാക്കാന്
ആ
പിന്നെ പുറത്ത്ന്ന് മേടി ണെങ്കി എല്ലാ പച്ചക്കറികൾകൊക്കെ എന്താ വെല
ആ അ ഇല്യല്ല ഞങ്ങക്ക് സ്ഥലം കുറവായത്കൊണ്ടേ
ആ വടെ വീട്ടില് മുരിങ്ങാ ചീര അങ്ങൻത്തെക്കെണ്ട് പയറ് ചെ കൊറ ത്തിച്ചെങ്ങനെണ്ടാക്കും അതുപോലെ ഈ മൊളക് ക്കേ ചീഞ്ഞ മൊളകൊക്കെണ്ടാക്കീട്ട് ഞൻ കൊറച്ചൊക്കെങ്ങനെ കിട്ടും ചേമ്പ്
ആഹ്
പ്ലേലൊക്കെ ശേഖരിച്ചങ്ങനെ ഞങ്ങളെ ഇഷ്ടത്തിനോ കിട്ടും നമുക്ക് വളൊന്നു ചേർക്കാതെ നല്ലത് കിട്ടോല്ലോ
ആഹ് അ ത് അതെ
അങ്ങനെയൊക്കെ ഞങ്ങളട്ക്കക്കെണ്ടാക്കും
ആഹ് ഇവിടെ തെങ്ങൊക്കെയുണ്ട് തെങ്ങ് അങ്ങനെ ക്കെക്കെയുള്ളൂ ഇവ്ടെ കൃഷി ഇവ്ടെ പാ വ
ആഹ് പറയു മ്പന്നെണ്ടാവൂ ണ്ടാകാൻ പണ്യേക്കാരം കാരണം വേര് പോവാന്ള്ളരു
ആ പേച്ചില്ല ആ അതെ ഇവിടെ അതോണ്ട് കിണറും കുത്താൻ പറ്റത്തില്ലാ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്
അ ശെരിട്ട് വെള്ളത്തിനൊക്കെ എന്താ വെള്ളം എന്ത്‌ വെള്ള
അല്ല അല്ല അന്ന് പൈ പ്പ്
ആ ജലനിധി വള്ളെയ്കാരം
അതെ അങ്ങനത്തെ പൈപ്പേയുള്ളൂ അല്ലാതെ നമ്മുക്ക് കിണറില്ലാത്തതുകൊണ്ടേ ബുദ്ധിമുട്ടാ
വരും അങ്ങനത്തെ വെള്ളം ദിവസം വരും
അയ്യോ ഇല്ല ഇപ്പൊന്താണ്ടെ വെള്ളം ഇല്ലാ നമുക്ക് ഇപ്പോ അ രണ്ടാഴ്ച്ച മൂന്നാഴ്ച്ച ഒക്കെ കൂടുമ്പോ വെള്ളം വിടുമ്പോഴേ നമുക്ക് പൈപ്പ് നന്നായിട്ട് വെള്ളം യൂസ് ചെയ്യുമല്ലോ ഇപ്പം കുളിക്കാനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എല്ലാത്തിനും ഈ വെള്ളമായതുകൊണ്ട് കഞ്ഞി വെക്കാനും എല്ലാം ഉപയോഗിക്കുന്ന അതേ വെള്ളവല്ലേ അപ്പത് പെട്ടെന്നങ്ങ് തീർന്നു പോവും.
തീർന്ന് കഴിഞ്ഞാല് ഇപ്പ എന്താ പറ്റ്യ
തീർന്ന് ഒട്ടും പറ്റുന്നില്ല നമ്മള് വെള്ളം അടുപ്പിക്കും പൈസ കൊടുത്ത്.
ആഹ അള്ളാ നല്ല ചെലവല്യ അതിന്
അതിനും പത്ത് എണ്ണൂറ് രൂപ ആകും എൺ എണ്ണൂറും ആയിരം ഒക്കെ വാങ്ങിക്കും അത് എന്നവരുടെ ഒരു ഇതനുസരിച്ചിരിക്കും. അപ്പൊ നമ്മള് പൈപ്പിന്റെ പി ഇത് അടയ്ക്കും യ്ക്കണം, മറ്റേതും അടയ്ക്കണം.
ആ എന്താ വള്ളം ഇല്ലാതെ ഉപയോഗിച്ചാ ഞമ്മക്കെ വൈൻ തിനും വേണ്ടേ വള്ളം
ഉ അതെ നമ്മള്, എന്തോ വേണേ, എന്തോത്തിനാണേലും വെള്ളമില്ലാതെ നമ്മുക്ക് എന്തോ ചെയ്യാൻ പറ്റും. അപ്പൊ അവര് അതനുസരിച്ച് വിടണ്ടേ ഇവിടെ പിന്നെ കുറച്ച് ആൾ ആൾക്കാരുണ്ട്, അവർക്ക് മാത്രം വെള്ളം മതി എന്നുള്ള രീതിക്കാ
അങ്ങനെയ്ക്കായി കഴിഞ്ഞ കംപ്ലയിന്റ് കൊടു ക്ക് ഒക്കെ ചെയ്യേണ്ടി വരേ പഞ്ചായത്ത്ക്കോ
പഞ്ചായത്ത് മെമ്പറ് വന്നാ പോലും അവർക്ക് പേടിയില്ല. അങ്ങനത്തെ ആൾക്കാരാണ്, ഏഹ് ചിലരെ വാൽവങ്ങടച്ച് വെക്കും, അവര് അവർടെ ആവശ്യം കഴിഞ്ഞിട്ട് വാൽവ് അടച്ച് വെക്കും, അപ്പം നമ്മള് ഞങ്ങള് കൊറച്ച് ഉയർന്ന പ്രദേശത്തിരിക്കുന്നതായതുകൊണ്ട് തലാസ്
കിട്ടൂലേ ആഹ് ലാ എല്ലാരും കഴിഞ്ഞാ കിട്ടുങ്കിലെല്ലാർക് ങ്ങിട്ടർമാര് കിട്ടൂല്ലോ, ഉയർന്ന പ്രദേശാകുമ്പോ
ആഹ അതെ
ഉം ഉം ഞങ്ങള അവിടേക്ക് ഒന്നരാടം വര് ജലനിധി വള്ളം ഒന്നരാടം വരും ഞങ്ങള് താന്ന പ്രദേശം ആക്കൂട്ട് ഞങ്ങക്കാണ് ഏറ്റവും കൂടുതൽ വെള്ള ട്ട്ക അപ്പൊപോ കയിഞ്ഞ വർഷത്തില് ഞങ്ങള് കൊറച്ച് ആഹ് വെള്ളത്തിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ റോഡ്പണിക്ക് കൊഴിച്ചിട്ടേ ഒരു മാസക്കാലം വള്ളം വരാതെ നിന്നുപോവ്വെ, ങ്ങക്കൊരു കൊഴൽക്കിണറ് ഇ ണ്ടാർന്നു. ഒരു പത്ത് പന്ത്രണ്ട് വർ ശം കുന്ന് കുഴിച്ചിട്ട് റ്റെതായാലും മോട്ടറ് വെച്ചാ കൂട്ടിറ്റില്ല പൈസല്ലായിറ്റ് അപ്പ നമ്മളയില് മോട്രൂ വെച്ചോ മോട്രൂ വെച്ചോടം കൊണ്ടാണ് വള്ളത്തിന്റെ വെറിയങ്ങക്ക് തീർന്നത്. പ്പ ജലനിധിക്ക വരാ തോടങ്ങിന്നാലു ഇവിടാ അറുന്നൂറ് എഴുന്നൂറൊക്ക വാ വ്വാ ബില്ല് വന്നിരുന്നു
ആഹ് അതെ അതെ
കോയൽക്കിണറാക്കൊട്ടിപ്പ മൂട്ട്റ് ഒരാസം അടിച്ചാലും അങ്ങന തോനെ ബില്ലോന്നും വര്ന്നില്ല വള്ളത്തിന്റെ ബില്ല് കൊറഞ്ഞ് മിനിമം ബില്ല് വര്നുള്ളൂ വള്ളയില്ലായിറ്റ് ഞങ്ങളും കൊറെ എടങ്ങാറായിനു പത്ത് പതിനെട്ട് വർഷം വെറും ജലനിധിയായിട്ടാണ് ഞങ്ങള് കയ്ഞ്ഞിന്നത് ട്ടേങ്കുകള് വ എണ്ടാവുമ്പോ ടേങ്കയ്ക്ക് ഞങ്ങള് പുട്ച്ചൊക്കും അതേ മാരി ആഹ് കുടിയില് മക്കളൊക്കെ ഉണ്ടാവൂട്ട് നല്ല ചെലവല്ലേ
ഇവിടെ അതുപോലാൺ ഇപ്പം രണ്ട് ടാങ്ക് അതും ചെറിയ രണ്ട് ടായ്ങ്ക് ആണ് ആയിരം ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ ടായ്ങ്ക്കളപ്പം
ഉം അതെ ഞമ്മള് പുടിച്ച് വെച്ച് കയ്ഞ്ഞാല് ഞമ്മള് ഇങ്ങനെ ഉപയോച്ചുമ്പോ പോണതറിയില്ലേ
ആഹ് അതെ അതും അല്ല ഇവിടെ നമ്മളകത്തെല്ലാം പൈപ്പുണ്ട് എല്ലാം അ വാഷ്റൂമിലാണെങ്കി നമ്മുടെ അല്ലാത്ത പൈപ്പുകളേ ഒത്തിരി ഉള്ളത്കൊണ്ട് നമ്മൾ പോയി തുറക്കുമ്പോഴേ ആ തുറക്കുമ്പം തന്നെ അങ്ങ് പോവും ഒരുപാട് വെള്ളം ക്ഷാമം നമുക്ക് ഭയങ്കരെ ബുദ്ധിമുട്ടാ പിന്നെ അ ഫുഡ്ഡിൻ്റെ ആണെങ്കിലും നമുക്കെന്തെങ്കിലും ചെയ്യാം വേറെവിടേലും പോയി
അതെ വേറെ എവിടെങ്കിലും പോയിട്ടുണ്ടേൽ മേടിക്ക തിന്നൊക്കെ ചെയ്യാ
വെള്ളം ഇല്ലാതവരു
ഇപ്പേ പാറട സ്ഥലഅങ്ങോട്ട്‌ ട്ടുണ്ട് കുഴൽക്കിണർ കുത്താൻ പാകം ഉണ്ടാവില്ലല്ലേ?
ആ ഞങ്ങക്ക് സ്ഥലം കുറവാ ഇപ്പം ഞങ്ങക്ക് വീട് വെച്ചേക്കുന്നണ്ടെ നമ്മൾ ഈ കുഴൽക്കിണർ അടിിച്ചു കഴിയുമ്പോം പ്രശ്നം വരും വീടിന് പ്രശ്നം വരും ഞങ്ങള് നോക്കിയാരുന്നേ അപ്പം അവര് പറഞ്ഞു വീട് വെയ്ക്കുന്നതിനു നും മുമ്പായിരുന്നെങ്കിൽ പറ്റുവായിരുന്നെന്ന്
ആഹ്
വീടെ നമ്മൾ അന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ വെള്ളം ആ സമയത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ ഡെയിലി വെള്ളം വരുവാരുന്നു പൈപ്പി ആ ഇപ്പഴാണ് ഇങ്ങനത്തെ ഓരോ ശ് ഇതാ
വീട്എത്ര സെന്റിലാണ്? വീട് എത്ര സെന്റിലാ?
ഇവിടെ അഞ്ച് അഞ്ച് ആറ് സെൻ്റാണ് മൊത്തഉള്ളത് ആറ് സെൻ്റെ ഉള്ളൂ. അതില് നാലര സെൻ്റ്, അഞ്ച് സെന്റ് തിതന്നെ വീടുണ്ട്. പിന്നെ രണ്ട് സെൻ്റ് ഇച്ചിരിയെ ഒള്ള് മിറ്റഒക്കെ. ആ
അതുശരി അ ഉപ്പാ ഈ പറഞ്ഞമാതിരി ആദ്യം നോക്കിക്കാണെ നടന്നിരുന്ന് ഉപ്പ ഇന്നിപ്പി കൊറ ച്ച് സ്ഥലത്താകുമ്പോ എന്തെങ്കിലും പ്രശ്നം വീടിന് വന്നെങ്കിലോന്ന് കരുതീട്ട ഈ കര
ആഹ് അതെ വീടിന് വന്നുകഴിഞ്ഞാൽ എന്തോ ചെയ്യും നമ്മളിപ്പൊ വെള്ളം എന്തെങ്കിലും ചെയ്യാം വീടിന് വ വന്ന് കഴിഞ്ഞാ നമ്മള് വീണ്ടും ഇരട്ടി പൈസ ഉണ്ടാക്ക
അതെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞോക്ണോ എല്ലാ പണിയും
ആഹ് വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു എത്ത് ഞങ്ങളൊരു ആറ് ആറ് വർഷവായി കേറി താമസിച്ചിട്ട് കേർത്താമാസോ ആ അവിടെ എന്താ പറയുന്നെ പാലുകാച്ചോ
ആഹ് കുടിർക്കല്ന്നാ ഇവിടെ പറയാ
ആ ഇവിടെ ഓരോ നാട്ടിലും ഓരോന്നാ
മ് ഇവിടെ കുടിർക്കല് അറിയും ന്നോണ്ട് പാ ആ ഞാ ആ വേറെ